ഹലോ
ഹലോ കേക്കോവൊ
ആഹ് കേക്കാ എന്താ പാട് ചായ കഴിഞ്ഞോ
ചായ ഇല്ല സമയവുന്നേ ഉള്ളൂ
ആഹ് പിന്നെന്ത് ഇല്ലയ ചായ കഴിഞ്ഞില്ല പിന്നെ ഇപ്പ ഇന്ന് സ്കൂളിട്ട് വരാനൊന്നും ആരുല്ലല്ലോ
ആഹ് ഉം എന്താ ചായയുടെ കൂടെ എന്ത ആയിരിക്കും
ചായന്റെ കൂടെ യെസ് മക്കൾ എന്തെങ്കിലും രാവിലത്തെ കടിയൊക്കെ ഉണ്ടെങ്കി കഴിക്കല്ലോ സ്കൂളിട്ട് വന്നാല ഇല്ലങ്കിൽ പിന്നെ പലഹാരം നീ ഒന്നുമ ഇല്ലെങ്കില് ഒരു കടൽ പോയിട്ട് അപ്പം പോയിട്ട് എണ്ണക്കടി എന്തെങ്കിലും വാങ്ങി പോരും ചായ വീട്ടിലുണ്ടാക്കും അങ്ങനെ നിങ്ങളാ
ഞങ്ങൾ ഇവിടെ താഴെ ഒസന്റെ തഴെ കൊറ കടകളുണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കു ന ചായയുടെ കൂടെ കഴിക്കണം
ആഹ് എന്ത് ജോലിയുണ്ട്
ജോലിയല്ല
ഏഹ്
ഞാനിപ്പൊ പ്ലസ്ടു കഴിഞ് നിൽക്കുവാ
ആ അത് ശരി
ഉം
ടാസ്ക് കംപ്ലീറ്റ് ആയോ
ഇല്ല എനിക്കിനനി ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്
ആഹ് ഇന്റത് ഞാൻ പതിനഞ്ച് എണ്ണ കിടക്കണ്ട്
ആഹ് എനിക്ക് അതിൽ കൂടുതലുണ്ട് ആഹ്
ആ എന്നാ അഞ്ചു കോൾ അങ്ങോട്ടും അഞ്ചു കോൾ ഇങ്ങോട്ടും ചെയ്യാലോ
ആഹ് ഓക്കെ ഓക്കെ
ടാസ്ക് കംപ്ലീറ്റ് ആക്കണം ഇന്ന് കംപ്ലീറ്റ് ചെയ്യണല്ലോ
ആഹ്
അപ്പൊ പിന്നെ കഴിഞ്ഞില്ലായിന്ന് വീട്ടില് പണിക്കാരുള്ളത കൊണ്ട് പ്ലസ് ടു ഏതാ എടുത്തേ
പ്ലസ് ടു ബയോജി സയൻസ്
ഇനി എന്താ ചെയ്യണേ
ഇനി ഞാൻ പെണ്ണ് കാണലൊക്കെ ആയിട്ടിങ്ങനെ നിക്കുന്നു പെണ്ണ് കാണലൊക്കെ ആയിട്ട ഇങ്ങനെ നിക്കുവാ
അതെന്ത് പറ്റി പഠിക്കണ്ടേ
അതല്ല ഞാനിപ്പ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമായി
ആഹ്
ഇപ്പ ഞങ്ങളടെ ഏഹ് ലൗ
മാര്യേജ് എന്തനി ആഹ് മാര്യേജ് ആയില്ല ല്ലേ ആഹ്
അപ്പം ജസ്റ്റ് എൻഗേജ്മെന്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ജോലീക്ക കിട്ടി കഴിഞ്ഞിട്ട് കെട്ടാനാ പ്ലാൻ എന്റെ പെണ്ണുകാണല് നടക്കുന്നു
കയിഞ്ഞോ
ആഹ് പെണ്ണ് കാണല് കയിഞ്ഞ്
ആഹ് എന്നെയിന്ന്
അത് കഴിഞ്ഞ മാസം
ആഹ് എന്ത് എന്താകിട്ടി എന്ന അയിന്റെ വിശേഷ ആവാം നമ്മക്ക്
ആഹ്
ങ്‌ഹി ങ്‌ഹി ങ്‌ഹി എന്തടി കിട്ടി ചോയിക്ക
ആഹ് അവര് കാണാൻ വന്നപ്പഴൊ
ആഹ്
കൊറെ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് ചോക്ലേറ്റും പൂവും
ആങ്‌ഹ്
ആഹ് അങ്ങനെക്കെട്ടാ വന്നെ
അത് ശരി അല്ല കയിഞ്ഞ വർഷം കയിഞ്ഞിട്ട് പിന്നെ എന്ത ഒന്നും നോക്കാഞ്ഞു കോഴ്സ് പാസ്സായില്ലേഞ്ഞു
ആഹ് പാസ്സായി പക്ഷെ നല്ലൊരു ഇത് കോളേജ് സെലക്ട് യ്യാൻ പറ്റിയില്ലാരുന്നു അതിന് മുന്നേ എല്ലാടത്തും കോഴ്സും സാധനങ്ങളും ഒക്കെ തൊടങ്ങി
എന്താണ് എ എന്താ നോക്കേ ണ്ടന് ഡിഗ്രിയോ
ഞ അല്ല ബിസിനസിങ് നോക്കാൻ ഉം പിന്നെ അത് കഴിഞ്ഞപ്പ പായ എടക്ക് തന്നെ ലൈൻ വീട്ടി പൊക്കി അങ്ങന കൊറെ പ്രശ്നങ്ങളായി
ആഹ്ങ്‌ അപ്പ ഇനി വീട്ടിലിരുന്നോ പഠിക്കണ്ടാ റിഞ്ഞോ
ആഹ് അല്ല അങ്ങനൊന്നും പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ചോയിച്ചപ്പ ഞാൻ പറഞ്ഞു എന്നാലും അവനിപ്പം ജോലിക്ക് കേറി കഴിഞ്ഞ കഴിഞ്ഞ മാസം തന്നെ ജോലിക്ക് കേറി ജോലിക്ക് കേറിട്ടാ വീട്ടി പെണ്ണ് ണാൻ വന്നെ
ആഹ്
ആഹ് അപ്പം കഴിഞ്ഞ മാസം തന്നെ വീട്ടിലും പൊക്കി അവൻ ജോലീം സെറ്റായി പെണ്ണും കണ്ട്
ഹി ഹി ഹി ആഹ് അപ്പ പിന്ന ഇനിയിപ്പ പഠിപ്പ് ഏഹ് ഇപ്പ ഇനി നോക്കണോ
ആഹ് ഉണ്ട് അയ്യോ എന്നോട് പറഞ്ഞേ പഠിപ്പൊക്കെ കയിഞ്ഞിട്ട് മതിന്ന്
ആഹ്
പേരന്റ്സ് എല്ലാം കൂട തീരുമാനിച്ചത് എന്ന് വെച്ചാല് ഇപ്പം എൻഗേജ്മെന്റ് കയിഞ്ഞിട്ട് ഒടനെ കല്യാണം നടത്താന്ന് അങ്ങനാരുന്ന്
ആഹ്
പക്ഷെ അവന് അവൻ പറഞ്ഞു വേണ്ട അവള് സ്വന്തായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് അവക്ക് ഒരേ കൊറെേ ആഗ്രഹങ്ങളും ക്കെയുണ്ട് അതൊക്കെ കയിഞ്ഞിട്ടേ ഞങ്ങള് കെട്ടത്തൊള്ളന്ന് അതുണ്ടൊരു ആഹ് അ തൊണ്ട്
അപ്പനീ ഏഹ് ആഹ് എവിടെ ഏഹ് നോ എവിടെ നോക്കണേ ബിഎസ് സി നേഴ്സിംഗ്
ഞാൻ പുറത്തോട്ട നോക്കുന്ന ഉം
അപ്പ ഇപ്പ അയിന്റെ അഡ്മിഷനൊക്കെ തൊടങ്ങോണ്ട്ക്കണ ടൈമാണല്ലോ?
ആഹ് അതെ അതെ അവനി പ്പം കണ്ട് ട്ച്ച്ണ് വരേ എന്തായാലും അഞ്ചാറ് ലക്ഷം രൂപയുടെ അല്ലേ അപ്പേ ഏതേലും നല്ല കോളേജ് തന്നെ നോക്കണ്ടേ അവനി പ്പോ നോക്കി കൊണ്ട് ഇരിക്ക്യ. അയിന്റെ പൊറേല ഇപ്പം ഉം
എന്താലും നടക്കട്ടെ ഉം. പിന്നെ? ചായക്ക് ഹ് ഉച്ചക്കെ ന്തേ ഫുഡൊക്കെ?
ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവടെ. ആഹ് ചേച്ചിടെ അവടെ എന്ത് ആയിരുന്നു ഫുഡ്?
ഇന്റെ വീട്ട്ല് സാദാ ചോറ് പിന്നെ പച്ചക്കറി. ചെമ്മീ വർത്തതും അത്ര ള്ളു.
ഉം നിങ്ങളെ മാരേജ് എങ്ങനെ ആയിരുന്നു? ലവ് മാരേജ് ആ
അല്ല ല്ല ല്ല ല്ല ല്ല ല്ല സാദാ.
ഉം ഉം
ഇങ്ങനെ ഒന്ന് ല്ലേനി.
ആഹ്
പിന്നെ? ഉം
അഒടെ മഴക്കെ ണ്ടാ?
അള്ള മഴ ണ്ടോന്നോ നല്ല മഴേഞ്ഞ് രാവിലെ നല്ല മഴേഞ്ഞ് പിന്നെ അയിന് ശേ ശേഷം പിന്നെ കൊർച്ച് ഒക്കെ ഇങ്ങനെ മൂടി ങ്ങനെ നിന്ന്. ഇപ്പ ന കൊർച്ച് നല്ല വെളിച്ചം വെച്ച്ണ്.
ഇവിടെ വടെ രാവിലെ കൊർച്ച് ഇതൊക്കെ ണ്ടായിരുന്ന്. പക്ഷെ ഇപ്പ നല്ല ഓല മറി ഇപ്പം ഭയങ്കര വെയില്
ആഹ് ഇവടെ ഇപ്പം അങ്ങനെ തന്നെ.
ആഹ്
ഞ്ഞിപ്പ രാത്രി ഒക്കെ കൂടെ പെയ്യോന്ന് ച്ച് ല്ല. ഏഹ് കൊർച്ച് സായല്ലോ മഴന്നെ ല്ലേഞ്ഞോ?
ആഹ്
ഭയങ്കര മഴയേന്ന് പിന്നെ എന്തൊക്കെ ഫു ഫുഡ്‌ ഫുഡിന്റെ ഐറ്റംസ് ക്കെ ണ്ടാക്കോ ബിരിയാണി ക്കെ ണ്ടാക്കോ?
ഓഹ് എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും ണ്ടാക്കാൻ ഒന്നും അറി
അറിയത്തില്ല?
ഇല്ല്യ.
എന്ത് ണ്ടാക്ക എന്താ ണ്ടാക്കല് വീട്ട്ല് എന്താ ജോലി ചെയ്യല്?
ആഹ് വീട്ട്ല് ആണ് സാധാരണ ഞാൻ സാമ്പാറ് അങ്ങനെ ഒക്കെ കൊറെ കാര്യങ്ങള് ക്കെ ചെയ്യാൻ അറിയും. പിന്നെ എല്ലാത്തിനും യൂട്യൂബ് ഉണ്ടല്ലോ?
ഓഹ് അത്ണ്ട് ചായ വരെ പ്പൊ കുക്കർൽ വിസിലടിപ്പിക്ക്ണ കാലാ.
ചായ ഒക്കെ ണ്ടാക്കാൻ അറിയാ അതക്കെ നല്ലോല അറിയാ.
അറിയല്ലേ? ന്നാ കൊഴ പെല്ലാ ഓരോ ത്‌ല് കാണേ ചായൊക്കെ നിച്ചല്ലാത്തോലേ ഇനി അറിയാത്ത ഒന്നും അറിയാത്ത ല് യൂട്യൂബിന് സഹായിക്കുമ്പേ ചായ വരെ കുക്കർൽ വെച്ച്ട്ട് വിസ് ലെടുപ്പിക്കുന്നതേ അതേ പോലാണോ ചോയിച്ചാ. പലഹാരം ന്ത് ണ്ടാക്കോ?
ആഹ് അതൊക്കെ ഉണ്ടാക്കാറുണ്ട്.
യാഹ്
ഉം
എന്താ കൂടുതല് ഇഷ്ടപ്പെട്ട് ഭക്ഷണം ഏതാ?
എനിക്ക് ബിരിയാണി ന്നെ കൂടുതൽ ഇഷ്ടം.
ആഹ് ബെസ്റ്റ് യാത്രകളൊക്കെ പോയലുണ്ടോ? ഏഹ്.
അത് യാത്ര പോ അത് ഗേൾസായോണ്ട് എൽ എപ്പ്ഴും വിടത്തില്ലല്ലോ.
ഏഹ് അത്‌ല്ല്യാ
ഇപ്പൊ അഥവാ വിട്ടാ തന്നെ എപ്പഴും കെടന്ന് വിളി വീട്ടി ചെല്ല്ന്ന വരെ വിളിയായിരിയ്ക്കും. എവിടായി എവ്ടായി ആരുണ്ട് കൂടെ എവടാ എങ്ങനാ
ആഹ്, അത്ണ്ടാവു
ആഹ്, ഇപ്പ അവനുണ്ടായോണ്ട്നിയ്ക്ക് ഏതൊരു പാതിരാത്രി വേണെങ്കിലും പോവാ.
ആഹ്, പ്രശ്നല്ല്യലേ.
ഇല്ല. ഇപ്പഴാ ഞാനൊന്ന് നൈറ്റൊക്കെ ഒന്ന് ആസ്വദിയ്ക്കാൻ തൊടങ്ങി അവൻ അവൻ ലൈഫി വന്നേന് ശേഷ ഞാന് എല്ലാം ഒന്ന് എക്സ്പ്ലോറെയ്യാൻ തന്നെ തൊടങ്ങിയെ.
ആഹ് അത് ശെരി. ഇപ്പ ധൈര്യണ്ടല്ലോ എപ്പം പോയാലും വീട്ടിലെത്തുംന്ന്ള്ളേ.
ഉം.
എഅ്, ങ്ങെളെ വീട്ൻ്റെട്ത്തെന്നാണോ?
അല്ലല്ലല്ല നല്ല ലോങ്ങാ. ജില്ലകൾ, ജില്ലകൾ വ്യത്യാസം.
അത്ര ലോങ്ങ്ള്ളൊക്കെ എങ്ങനെ എത്തിപ്പെട്ടേ?
അത് എൻ്റെ ഒരു എൻ്റൊരു കൂട്ടാരനൊണ്ടേ
ആഹ്.
എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ്റെ സ്വ ചേട്ടന്റെ കൂട്ടാരനായിര്ന്നു.
അത് ശെരി. അപ്പ എവിട്ന്നാ കണ്ടേ?
അത് അവന്റെ കൂ അവന്റെ സ്വന്ത അവന്റെ ചേച്ചിടെ കല്ല്യാണത്തിന് എന്നെ വിളിച്ചാര്ന്നു.
ആഹ്.
ഉം. അപ്പൊ അവന്റെ ചേട്ടമ്മാരോ കൂട്ടുകാരമ്മാരോ വിളിക്കൂലോ
ആഹ്, അത്ണ്ട്.
അപ്പൊ അങ്ങനെ കണ്ട് ഞാനെപ്പഴും അവന്റെ അവനെപ്പഴും എന്റെ കൂടെ നടക്കത്തോള്ളൂ. ഞാ അത്രീം നല്ല ഫ്രണ്ട്സാ. അപ്പം ഇവൻ ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടോയി ചേച്ചിടെ അട്ത്തൊക്കെ നിർത്തിപ്പിച്ച് അങ്ങനെ എല്ലാരും വിചാരിച്ച് ഞാനും അവനുഅ ലൈനെന്ന്.
അയ് ശെരി.
ആഹ്, പിന്നാ ആ ചേട്ടനിങ്ങനെ ചോയിച്ച്.
ആഹ് ആഹ്.
ആ കൊച്ച് എട ഇതാന്നോ നിങ്ങടേ അനിയന്റെ ലൈന് ന്ന് ചോയ്ച്ചപ്പം ആ ചേട്ടൻ അല്ലടാ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ൻ ലൈനുണ്ടോ? മ്മർഞ്ഞ് ഇല്ലാ അവൻ പർഞ്ഞ് എനിയ്ക്കാ കൊച്ചിനെ കണ്ടപ്പൊ ഇഷ്ടപ്പെട്ട് അങ്ങനെ പെയ്യെ പെയ്യെ എന്നോട് വന്ന് മിണ്ടി മിണ്ടി ഞാൻ അല്ലേലും ഒര് എക്സോവെർട്ടാ ഇൻഡ്രോ വേർട്ടല്ല.
അത് ശെരി.
ആഹ്, അഞ്ചുനേ സെറ്റായ
അപ് ഉം, അങ്ങനെ പറ്റീ ഇപ്പ ഏതായാലും മേരേജിലെത്തി.
അഹ്, അതെ യതെ.
ഉം, ഇനിയേതായാലും നന്നായി പഠിയ്ക്ക്. പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് സ്വന്തം കാലില് നി
ഉം, അവനും പർഞ്ഞ് ഇപ്പഴേ കല്യാണൊന്നും വേണ്ടാ ഗേൾസല്ലെ കൊറേ അടിച്ചു പൊളിച്ചിട്ടൊക്കെ മതീ. അങ്ങനൊക്കൊള്ള മൈന്റാ.
അങ്ങനെ ആവുമ്പോ കൊഴപ്പല്ല. വീട്ട്ല് അവ അവന്റെ വീട്ട്ലാരാള്ളഅ്.
അവന്റെ വീട്ടി അവൻ പിന്നെ അവനൊര നിയത്തി ഒണ്ട്. പിന്നെ, അച്ഛനമ്മ.
ആഹ ഉം പഠിക്ക്യതായാലും നല്ലണം ങ്ങിനൊക്കെ എവിടെ എവിടെ പോയാലും പത്തര പതിനൊന്ന് ലക്ഷം ർപ്യോളൊക്കെ വേണം
ആഹ് ആ
ബി എസ് സി നേഴ്സിങ്ങൊക്കെ നല്ല മാർക്ക്ണ്ടേർന്നോ ഉം ആ കൊഴപ്പല്ല മാർക്ക്ണ്ടെങ്കില് ഇതില് കൊടുത്തൂടഞ്ഞോ
ഉം കൊടുക്കണം അവനിപ്പം നോക്കോണ്ട്ക്ക ഇപ്പം നമ്മള് പെട്ടെന്നൊരു കോളേജ് നോക്കി ഇട്ക്കുന്ന പോലല്ലല്ലോ അഞ്ചാറ് കൊറെ ലക്ഷം രൂപ വെച്ച് കളിക്കുന്നല്ലേ പോയാ അത്രൊം ലക്ഷം രൂപയാ പോകുന്നേ
ഹാ അതൊക്കെ നേരത്തെ
നോക്ക
നേരത്തെ അന്വോഷ്ച്ച് വെക്കണം ടൈം ആവുമ്പോ വേ അങ്ങട്
ആഹ് ആ ഉം ശരിയാ എന്തായാലും ഇപ്പ നോ ഇപ്പ രണ്ട് കോളേജ് സെറ്റ്
എവിടെ
ഞാനോ നോക്കിട്ടൊക്കെ ഉണ്ട്
വേറെ കോഴ്സൊന്നും നോക്കിയില്ലേ ന്ന് ബി എസ് സി നേഴ്സിങ് എന്നെ നോക്ക്ണത്
കിയാ എനിക്ക് അതാ ഇഷ്ടം അതോണ്ട്
ഉം ന്നാ കൊഴപ്പെല്ലഞി ആര അച്ഛൻ പഠിപ്പിക്കുവോ ഓൻ പഠിപ്പിക്ക്യോ
രണ്ട് പേരും കൂടെ ഷേർടാന്ന് പർഞ്ഞു
ആഹ്
അവൻ പറഞ്ഞ അവൻന്റെ ശമ്പളം തീന്ന് അങ്ങനെ നോക്കാനായിരുന്നോ അവൻ പറഞ്ഞു വേണ്ട അച്ഛൻ പൈസ ഒന്നും കൊടുക്കണ്ട ഞാൻ അവളെ പഠിപ്പിച്ചോളാ ന്ന് പർഞ്ഞതാ
ആഹ്
പിന്നെ അച്ഛൻ പറഞ് വേണ്ട. എന്തായാലും അവൾടെ പഠിപ്പ് വെച്ച് നോക്കുമ്പം അച്ഛനും കൂടെ അയ്ൻ്റൊത്ത് ഇൻവോൾവ് ആവണോല്ലോ
ആഹ് അത് വേണം
ഉം അപ്പ അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊടുക്കാന്ന് പിന്നെ ഏറ്റം ലാസ്റ്റ് രണ്ടെണ്ണംവും കൂടെ അവിടെ സംസാരായി പിന്നെ പറഞ്ഞ് രണ്ടേരും കൂടെ ഷെയർ ഇടാന്ന് പറഞ്ഞു ഉ അവന്റെ അച്ഛനും പറഞ്ഞ് അവന്റെ അച്ഛനും പറഞ്ഞ് ആ പൈസയെല്ലാം ആഹ് അവർ അച്ഛനും പറഞ്ഞ പൈസ എല്ലാം വേണമെങ്കി ചോയിച്ചാ മതി കൊച്ചു പഠിക്കട്ടെ എല്ലാരും സപ്പോർട്ടാ
ആഹ് എന്നാ പിന്നെ പഠിക്ക്. നല്ല പഠിച്ചിട്ട് സ്വന്തായിട്ടെരു ജോലി നേട്
ആഹ്
എന്നിട്ട് മതി കല്യാണം കല്യാണേ ചിന്തിക്കണ്ട ആഹ ഹ്
എന്നോട് പറഞ്ഞ് എന്നോടും പറഞ്ഞ് ഇപ്പം എൻഗേജ്മെന്റ് ആയി അതാ ഇതാന്നും പർഞ്ഞ് എപ്പഴും ഇതിനകത്തോട്ടൊന്നും ഇരിക്കണ്ട നീ മര്യാദക്ക് പോയി പഠിച്ചാ മതി
ആഹ് ന്നാ ശരി ഞാനില്ലേ ത് കഴി ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കട്ടോ എന്നാ ശരിയേ
ആഹ
ആഹ്